ഹലോ ആഹ് ന്ന് ട്ടെന്താ രാവിലെ രാത്രിക്കൽക്ക്?
ഞാൻ കേക്ക് ഇത് പറഞ്ഞമാതിരി കുമ്പളുംത്തിന്റെ കറിയ്ന്നു ഇവടെ
ആഹ്.
കുമ്പളം ഇന്റെ കഞ്ഞീണ്ടായിരുന്നു അപ്പ അത്. തേങ്ങ അര്ച്ച് അതില് പുളിയൊക്കെ പാർന്നിട്ട്.
ആഹ്.
മെച്ചു.
വെറും കുമ്പളങ്ങേ അതോ പരിപ്പൊക്കെട്ടിട്ടോ? ഉം.
കുമ്പളം മാത്രം.
അങ്ങനെ. ഉം പിന്നെ അപ്പോ ആർക്കും ചപ്പാത്തി ഇതൊന്നും വേണ്ട.
ന്നുണ്ടാക്കലില്ല ചപ്പാത്തിയൊന്നും.
ആഹ്.
രാത്രിക്ക് ചോറ് തന്നെ മസ്റ്റ്.
ഹ് ഹ് അതതെ.
ആണോ അപ്പോ ഞ് മീനുണ്ട് ഫ്രിഡ്ജില്.
ആഹ്.
മീൻ കൊറച്ചുണ്ട് അപ്പോ അത് നന്നാക്കിച്ചതാ ഞാന്.
ആഹ്.
മീന് ന്നലെ കൊണ്ടുന്നപ്പോ അപ്പോ ഞത് രാ ത്രി ഒരു മഅരിപൊക്കായിട്ട് പൊരിച്ചാ മതി.
ആഹ് ശരിക്ക് മീന് കേടര്ണേന് വാങ്ങി ട്ട് നന്നാക്കിയിട്ട് വെള്ളം പാർന്ന്ട്ട് ഫ്രിഡ്ജിൽ വച്ചാൽ മതി ഫ്രീസറില് നമ്മൾ കെറ്ച്ച് ദിവസ ക്ക്ണുണ്ടെങ്കിലേ. ഉം അയിന്റെ ഒപ്പം വെള്ളം പാർന്നിട്ട് ആഹ് അതെ. അയ്ന്റെ ഒപ്പം വെള്ളം പാർന്ന്ട്ട് ഫ്രീസർക്ക് വെച്ചാ മതിത്രേ.
ആഹ് ആഹ് അങ്ങനെമ്മ വെക്കലുണ്ട് നന്നാക്കിയാണ്ടല്ല നന്നാക്കാതെ. നന്നാക്കിണ്ടല്ല നന്നാക്കാതെ വക്കലുണ്ട്.
ആഹ് അം.
അപ്പൊ പിന്നെ കെട്ടാവൂല.
ങ്ങ.
ഉം ഉം അങ്ങനെ വെക്കലല്ല.
ഉം.
നല്ല ചക്ക കെണ്ടന്ന്ണ് മ്.
ഉം ഇവിടെ തറവാട്ട്ന്ന്മ്മ തന്നതാ. അവിടെ ആരോ കൊടുത്തതാണ് അടുത്തെ അപ്പറത്തെ ല്ലരും കൊടുത്ത വരക്കച്ചക്ക നല്ല മധുരണ്ട്.
ആഹ് ശരി ഇപ്പൊ മഴ പെയ്താ ശരിക്കും മധുരം ഉണ്ടാവലില്ലല്ലോ?
ആ ഒരു വെള്ളം കുടിച്ച അതില് ഇണ്ടാവല്ലോ പക്ഷെത് നല്ല മധുരുണ്ട് മ് ചോളേം ന്നല്ല കട്ടിള്ള
ല് ചക്ക ഇഷ്ടല്ല അതിങ്ങനെ മുളച്ചിട്ടണ്ടാവും കുരു ച ചുളയിലാണെങ്കി വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും.
ആ ഇതിലൊന്നും ആയില്ലട്ടോ കുരൊക്കെ നല്ലേ പിന്നെ കുരുവല്ലാതെ എടുത്ത് വയ്ക്കലില്ല.
മ്
ഉം കൊടുത്ത വെച്ചിട്ട് പിന്നെ കറി വെക്കാന് ഇന്ക്ക് ഇന്ക്കും കൂട്ടാൻ വല്ലാതെയ്യ എനിക്ക് ഈ പരിക്ക് കൊന്നും കൂട്ടാൻവയ്യ
ആ ഇക്കിഷ്ട ശരിരിക്ക ചക്കക്കുരു
നല്ല രസ നല്ല രസ ചക്കക്കുരു മുരിങ്ങും കൂടെ നമ്മൾ വെക്കുല്ലോ? ആ ഗ്യാസ് വേദന വരും വേദന കയറും.
ആ
ഉ പിന്നെ എനിക്ക് ബീ പിട്ടാതാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടവാ മ് പഠിക്കന്നെ ബോധല്ലാത്ത നക്കവൊ ബോധല്ലാത്തല്ലാട്ടോ അനങ്ങാൻ കഴിയൂല.
ആ
വേദന കറിട്ട് പിന്നെ ശ്രദ്ധിക്കല നമ്മള് പിന്നെ ചക്കക്കുരുണ്ടല്ലോ? ചപ്പക്കുരു ആദ്യം വേവിച്ചിട്ട് മുരിങ്ങട്ട് വെക്കലുണ്ടോ?
ആണ്ട്
പ്പണ്ട മുരിങ്ങ അല ഇട്ടിട്ട് തേങ്ങ തേങ്ങ അയിലരിച്ച ഒരു കറി കറല്ല ഒരു ഇസ്റ്റ് പോലെ ആ ആ കുറന്നാനയിട്ടിള്ള നല്ല അത് മാത്രം മതി ചോർന് ല്ലേ?
അതെ ക്കിഷ്ടാ
ആ ഉണ്ടാക്കൽണ്ട് ഞാന് ഏ എന്റെ ഹസ്ബൻഡിനും അതേപൊലെ ചക്കക്കുരു മാത്രയ കൂട്ടൂല. കറി കൂട്ടൂലാ കൂട്ടലാ നെല്ല ഇഷ്ടല്ല അപ്പൊ ഇങ്ങനെയാൽ..
ആണെങ്കില് ആ അത് ശരി..
ആ എന്തില്ലെങ്കിലും ഇട്ട് വെച്ചാൽ കൊഴപ്പല്ല..
ആഹ..
അപ്പൊ ഞാൻ ചക്കക്കുരു വല്ലാതെ ഇടത്ത് വെക്കലൊന്നുംല്ലാ ഓ ക്ക്.. ല്ലാ..
ആ ഞാൻപ്പന്ന അതൊന്നും ചെയ്തിട്ടില്ല രാവിലെ ണെലാ.. നല്ല ഉറക്കം ചായ കൂടി കഴിഞ്ഞപ്പോ അവിടെ ഇങ്ങനെ ഇരുന്ന.. ഞാൻ കൊർച്ച് ഫോൺ വിളിച്ച് പിന്നെ ഒക്കെ ചെയ്തപ്പോ അവിടെങ്ങനെ ഇരുന്ന.. നല്ല ഉറക്കം വരി അപ്പൊ ഞാൻ പിന്നെ അവിടെ കിടന്നു നെട്ട് ഒറങ്ങി നീയിച്ചി.. നെട്ട് ആണ് ഇന്ന് ചോറ് വെച്ചത്.. ഉം നെട്ട് അപ്പത്തിന് പിന്നെ വഴ്കിയില്ലേ..
ക്ക് ണ്ട്ന്ന് പറയില്ലേ..
ഇല്ല ഓലൊക്കെ തിന്നിട്ടാണ് ഞൻ കടന്നത് ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നത്.. അപ്പോ അതൊക്കെ തിന്നിനു..
ഉം..
ന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പെയിന്റ അടി കഴിഞ്ഞ.. നെട്ട് അപ്പ ഞാൻ റൂമൊക്കെ നേരക്കാൻ നിന്നു ഇഞ്ഞും കഴിഞ്ഞിട്ടില്ല..
പണിക്കാര്ണ്ടോ
അതല്ല ഇവരെന്നെ പെയിന്റടിക്കാ
ഏ
ആ ഒരു റൂമ് പെയിന്റടിച്ച് കയിഞ്ക്ക്ണ് ആ അതെ
ഉം ഉം ഉം
ഉം ഒരു റൂമ് പെയിന്റടി കയ്ഞ്ക്കാണ് മറ്റ്‌ റ്റേത് മൂന്നാലൂസായ്ക്കുണു തൊടതീറ്റ് അപ്പൊ ആറൂമ്ത്തെ ഫുള്ളള് ഒരു റുമില് കൊണ്ടോയി തട്ടിക്കെര്ന്നു ആകെ നർഞ്ഞിരുന്നു ആ റൂമില്
ആ അല്ല അൻക്ക് പിന്നെപ്പം വെല്ല്യ കൊയപ്പണ്ടാവൂല ഇയ്യ് ഇപ്പ നേരം കൂടിര്ന്നല്ലേള്ളൂ
ആ ഇപ്പൊ നാല് മാസായിട്ടല്ലേള്ളൂ
ഉം കൊറെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പണിയെങ്കില് പെടും മാണെ ഒക്കെ സാധനങ്ങള് എറെ ഏറെര്ക്കും
ഉം ഉം
പ്പ തന്നെണ്ടാവും പർഞ്ട്ട് കാര്യല്ല എല്ലാസ്
ഉം പിന്നെന്താ
പ്പം അല്ല കുടിരിക്ക്ന്ന സമയത്ത് പെയിന്റടി കയിഞ്ഞില്ലേനോ
ഇല്ല അപ്പൊ വൈറ്റ് സിമെന്റ് മാത്രേ അട്ച്ചീന്നൊള്ളു
ആ ആ അടിപ്പണി കഴിഞ്ഞ്ണോ
ആ കയ്ഞ്ഞു പക്ഷെ അപ്പോക്സി ട്ടില്ല ടൈൽസിന്റെടേല്
ആ ഒന്നിച്ച്
ഉം ഉ ഈ നമ്മളെ ആ ടൈൽസ് കൊർച്ച് അകത്തിട്ടല്ലേ ഇപ്പോ ടൈൽസ്ടാ
ആ ആ
ന്ന്ട്ടയ്ന്റെടേല് പഷന്റെ പോലെത്തൊന്ന് തേക്ക്യ്യപ്പോ ആ സ് സാധനം ഇട്ടിട്ടില്ല
ഉം
ഉം
പ്പഞ്ഞി അത് ഇടണോ
അ ഇടണേ അയിന്റെ എടേലൊക്കെ മണ്ണും പൊടീം കേറാണേ
എ അങ്ങനെയാണോ ഇപ്പള്ളത്
ആ ചെറിയ ഗ്യാപ്പ് ണ്ടാവും അയ്ന്റെടേല്
ആ അവ്വ അപ്പൊഞ്ഞി അവ്വ
എന്തേലും തിന്ന്ണ് ണ്ടെങ്കിലൊക്കെ അയ്ന്റെടേക്ക് പോയി ട്ട്ണ്ടെങ്കി ഉറുമ്പ് വെരും ആ അങ്ങനൊക്കെ പ്രശ്ന ആ ണ്ടേ അത് ത
ത്ടും
ആ ഗ്യാപ്പ്ൺ ഇപ്പൊ ഗ്യാപ്പ് ള്ളതാത്രെ മോഡല്
ആ പ്പൊ ഞങ്ങളതൊക്കെ ഗ്യാപ്പ്ട്ടാണ് ഞങ്ങത്പ്പം ഈ നോമ്പിനകത്ത് നോമ്പില്ലേ അയ്ന്റെ കൊർ അയ്ന്റെ കൊർച്ച് മുന്നെണ് പ്പം
ടൈൽസ്ട്ടത്
ടൈൽപണി ഞങ്ങള് വീട്ടില് പാർത്ത്ട്ട് ആറേഴ് വർഷായി
ആ പ്പളാ നേരാവ്ണ് ആ
ഉം അപ്പം ഞങ്ങൾതും ഗ്യാപ്പിട്ട് ആ അപ്പെന്തെ പ്പൊ ങ്ങള് വേണ്ടാഞ്ഞ്
അതെന്താ ചോയ്ച്ചാലേ അല്ല വീടിരിക്ക്ണെന്റെ തലേ ദിവസം ഇത് ഇടാൻ വന്നത് ആ പണി ക്കാരം പർഞ്ഞു അപ്പോക്സി ഇട്ടിട്ട് രണ്ടുസയ്ല് നടക്കാൻ പറ്റൂലാ ർഞ്ഞു
അതൊന്നും പ്രശ്നല്ലല്ലോ അന്ന് ചവ്ട്ടര്ത് ന്നെ പറയൊള്ളു അള്ളാ ഞങ്ങൾതൊക്കെ അന്നൊര് ചൗ പറയും പിറ്റേന്ന് രാവിലെ തന്നെ കഴകിയാണ് ഞങ്ങളൊക്കെ വള്ളം ആദ്യന്ന് വെള്ളം പാർന്ന കൈക വെള്ളം പാർന്നിട്ട്
ആഹ് തുടച്ചിടുക്ക ഉം ഇതിനുള്ള ടൈം കിട്ടീയില്ല തലേ ദിവസം വന്നാ അങ്ങ തന്നെ ആൾക്കാര് വരാൻ തുൊടത്തൂലേ അപ്പൊ പണിക്കാരർ പറഞ്ഞാഴച്ചു വന്ന് ഇന്ന് ഇടണ്ടാ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ അവര് വിളിച്ചിട്ട് വന്നവുല്ലേ
ആഹ അപ്പം വിളിച്ചിട്ട് വരുന്നില്ലേ
ഇല്ല വന്നില്ല
അതാത് കൊറെേ പണി ഉണ്ടാവും അതിൻ്റെ ഇട കുഴഞ്ഞിടുമ്പോം കനത്തെ പൊടിയൊക്കെ ഉള്ളിച്ച് നമ്മൾ അടിച്ച് വരുമ്പോഴൊക്കെ ആഹ ഔ ആഹ പണിയേക്കും ങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇട്ട് പെയിന്റ് അടിച്ചാ മതി ഇരുന്നടി
അല്ലാതെ എന്താ പറഞ്ഞന്ന്റിയാം അപോക്സിമം പെയിന്റയ പോകൂല അത്ര അതാ പിന്നെ ആദ്യം പെയി പെയിന്റ് അടിയിക്കണം
എങ്ങനെ അപ്പോക്സിമേലോ
ആഹ് പെയിന്റെ ആയിട്ടുണ്ടെങ്കി പോകൂലാന്ന്
അതാങ് പോല ആഹ
ആഹ അപയ്മ വെള്ള പെയിന്റ് ആയാല് കുറഞ്ഞി വരുന്നുള്ളു അപ്പ അങ്ങനെ പറ്ഞെട്ട് എന്തലും പണിക്കർ വരണില്ല അപ്പ നമ്മക്കന്നെ ഇടാന്ന്
ആഹ ആഹ അഹ ഇപ്പൊ ഇഞ് നിങ്ങളെന്ത് ചെയെയ്യേണ്ടി വരുന്നോ ഏഹ ആര്
ഉം എന്റെ മാപ്പിള പറയാ ആഹ
ആരോടെങ്കും ചോദിക്കാൻ പറഞ്ഞള അല്ലെങ്കിൽ എന്താന്നോ എടെല് പിന്നെ ആദ്യം എന്തോരു പൊടി വേറന്തൊരു വെള്ള സാധനം തരും പിന്നെയാണ് കറുപ്പ് തീക്കുക കയ്യാ നമുക്ക് കയ്യയാണെങ്കി കുഴപ്പൊന്നുമില്ല എന്നാ പിന്നെ വേറെ ആളെ വിളിക്കണ്ടല്ലോ പക്ഷെ ഞമ്മള് എടുത്താ നീങ്ങൂല പണി
ഇല്ല അല്ലെങ്കിലേ സാവ പ്രധാനക്കാരം പണിക്കാരന്മായി നീങ്ങൂല പിന്നെ നമ്മളുടെ കൂടി അവോട് നോക്കും വേണ്ടാ എത്ര ദിവസം കഴിഞ്ഞിട്ടാന്നാവ കഴ്യയ ഉം
ആഹനെ അങ്ങനെ ഒന്നുണ്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാ കയ്യ അറിയില്ല നല്ലക് ഏഹ അല്ല
സൈ
ആഹ അല്ല പെയിന്റടൊക്കെ പോയി നമ്മൾടു എന്താന്നോ ഏഹ ഈ അപോക്സിക്കെ കുറഞ് ബ്രഷ ഇട്ട് ഇള്ളും കാണണം എന്നിട്ടും കാണനണ്ടണെങ്കിൽന്നെ അല്ലാത്ത പോയത്തായി പോയിട്ടോ ഇങ്ങൾ കാ കുങ്ങളാ വന്നന്നാണ് എടയിച്ചാൽ മതിനിക്കും കൂടെ ഞങ്ങളതല്ലേ ഒരിട്ട് പോയിട്ടോ ഞങ്ങളത് ഇട്ട് പോയി ഞങ്ങളെ അപ്പൊ ഞങ്ങൾ തറവാട്ടിൽ ഇനി ഇവിടെ നിക്കലില്ല ഞങ്ങ ഇവിടെന്നെ നിക്കാന്ന് ആദ്യം വിചാരിച്ച പിന്നെ പണി ഇങ്ങനെ തുടങ്ങിയല്ലോ ആ സാധനം പുറത്തിട്ട് കൊറെേ സാധനങ്ങൾണ്ടാവും നിങ്ങക്ക് വർഷങ്ങളായില്ലേ ഇപ്പ ഇവിടെ നിക്കുന്ന അപ്പ എല്ലാം പുറത്തി ട്ടേ ആ അപ്പം തറവാട്ടക്ക്
അന്ന് മഴയില്ലാത്തോണ്ട്ല്ലേ
ആഹ അതന്നെ ഒരു മാസം ഞങ്ങൾ നിന്നട
അഹ് ആഹ
ഏഹ എല്ലം കൂടി ആയി വന്ന പോലെ തന്നെയ ഒരു മാസം ഞങ്ങൾ നിന്നാണ് പിന്നെ ഒന്ന് ഇതാക്കി ഇത് കഴകി വൃത്തിയാക്കി ഉം അതന്നെ ഞമ്മള് വേഗം തീരുവായിരിക്കും വിചാരിച്ചു. എവടെ അത് തീരൂലാ പിന്നെ അതൊക്കെ
ആഹ്
ഒക്ക ഇങ്ങട്ടന്നെ ആക്കി വെച്ചിണ് അയില്
ഇപ്പൊ ഒരു വൃത്തിയിണ്ടാവല്ലോ കാണാന് ല്ലേ നമ്മളാ ആ ടൈൽസ് പണി ചെയ്യാതിരുന്നട്ട് ഇപ്പ ടൈൽസ് കഴിഞ്ഞിരിക്കുമ്പോ നല്ലൊരു ഇതുണ്ടാവൂലേ
ആഹ് അതന്നെ പറയാ
ഹം
ആവൂ എന്തേനി അന്ന് പൊടിയും കാലൊക്കെ ഇൻ്റെ കാലൊക്കെ വേറെ ചെ
ഇന്റെ വീട്ടിലും അങ്ങൻ തെന്നെയാണേ നെലം പണി കഴിഞ്ഞിട്ടില്ലാ അങ്ങനെ ഇരുന്നക്കാണേ
ആഹ് ഇന്റെ വീട്ടിലു അങ്ങനെയാ ഇൻ്റെ അവിടെ ഇബടെ എല്ലോം കയിഞ്ഞു എല്ലാത്തും കഴിഞ്ഞു തറവാട്ടിലോ മറ്റേ വീട്ട് താത്താൻ്റെ വീടൊക്കെ കയിഞ്ഞു ക്ഷെ ഇന്റെ വീട്ടില് അടി പ്പണി കഴിഞ്ഞില്ല ഈ കോൺക്രീറ്റുമ്മലാ
ആഹ് അങ്ങനെ തന്നെ ആങ്ങളാണെങ്കി കെട്ടാന്നായിക്ക്ണ് ആഹ് ഓക്കെ ഉം ഉം ഉം